ഓ ആ കേ ഓ വിശേ എന്താ ഇങ്ങനെ ഇരിക്കുന്നു എന്തെട്ക്കുന്നു ഓ മഴ രാവിലെ ഇണ്ടായിരുന്നു ഇപ്പ വെയില ഇപ്പ വെയിലും ഇല്ല ഇങ്ങനെ മ
ഇവിടെം മഴയില്ല മഴയുടെ ഒരു കാറ്ണ്ട് പിന്നെ മഴ പെയ്തിട്ടില്ല ഇല്ലല്ലല്ല ഇവിടോര് മൂ മൂടി പിടിച്ചോരു കാലാവസ്ഥയാണ് ഉം അപ്പൊ ഈ ഡ്രസ്സൊക്കെ ഇപ്പ നമ്മള് ഉം ന്ക്ക് ഇങ്ങനത്തെ കാലാ സ്ഥ നമ്മള്ക്ക് ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞാല് മഴ
ആ പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഒണങ്ങിക്കിട്ടൂല്ല നമുക്ക് ഇപ്പം മേള്ല് അങ്ങനെ ഇ ടാനും പറ്റൂല്ല അങ്ങനെ ഇതില്ല റൂഫിംങ്‌ ഇല്ല അത് കാരണം സൈഡിലാണ് ന നമ്മൾ ഇടുന്നത് അത് ഈ മഴ പെയ്ത് ചീതാനോ അടി ഇത് അതും നനയും ഒണങ്ങി കിട്ടാൻ ഭയങ്കര പാട ഉം അടിപ്പിച്ച് ഓ ആ ഭക്ഷണം രാവിലെ കഴിച്ചോ ഇപ്പൊ ഇതുവരെ കഴിച്ചില്ല. കഴിച്ചോ?
ഇല്ല ഇല്ല രാവിലത്തെ ഭക്ഷണം കഴിച്ചു. പിന്നെ ഉച്ചക്ക്ള്ള കഴിക്കേണ്ട സമയായിട്ട ആവണല്ലേള്ളു
ആ അതെ അതെ രാവിലത്തെ ഫുഡ് എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല്?
പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുല്ല ഇന്ന് രാവിലെ മ്മള് ഇസ്സ്ലിയും സാമ്പാറും വെച്ചു
സാമ്പാറും കഴിച് ഉച്ചക്കത്തേക്കാ മീൻകറിയാണ്ഉം ആ രാവിലെ മീൻ കോ വരോ അതോ മാൾ
അവിടെ ആ അല്ലല്ല മാർക്കറ്റിൽ ഒന്നും പോയിവാങ്ങൂല ഇവിടെ ട്ത്ത് ത്ത് ആൾക്കര് കൊണ്ടുവര
കൊണ്ടുവരുന്ന അങ്ങനെ മേടിക്കുല്ലേ ആഹ് നമ്മുക്ക് മീനി ഇവിടെ ഉച്ച ഉച്ച കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ ഉച്ചകഴിഞ്ഞു എന്ന് വെച്ചാ രണ്ട് മണിക്ക് ശേഷേകിട്ടുള്ളൂ രാവിലെ കിട്ടൂല്ല ആഹ് അത് ക്ഷേ ഹോൾസെൽ
യൊക്കെ വെക്ക എങ്ങനെ
അപ്പൊ നമ്മള് രാവി മുളകിട്ടാണ് വെക്കുന്നത് വൈന്നേരം വെക്കും നമ്മൾ തേങ്ങ ഇട് അരച്ച് വെക്കുന്ന കൊറ്ച്ച് അല്ലാത്ത ചെറിയ കുഞ്ഞു നന്തല് ആഹ് നത്തോലി അങ്ങനെയൊക്കെ ഉള്ളത് മാത്ര നമ്മള് തേങ്ങ അരച്ച് വെയ്ക്കും ബാക ത്ത്മിക്കതും മുളക് ഇക്കക്കാറ്റു നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടേ മീൻ കിട്ടുള്ളൂ അപ്പൊ നമ്മള് ഒരു നാല് മണി ആകമ്പഴത്തേക്ക്‌ ‌ അപ്പൊ നൈറ്റ് ത്തേക്കും പിന്നെ പിറ്റേന്ന് ഉച്ച വരെ നമുക്ക് മീൻകറി വേണ്ടായോ അപ്പൊ അങ്ങനെ വെക്കും ഉം അപ്പം മുളകിട്ടാണ് കൂടുതലും വെക്കുന്നത് ഹ് ഹെ കടുവ് ചെല മീന് മാത്രം ഈ വലിയ ചൂരക്കൊന്നും ഇടൂല കേട്ടോ കടുക് ഇടുല പക്ഷെ എങ്കിൽ താ താളി ക്ക്യും കടുവ് ഇല്ലാണ്ട് തളിയും ഉലുവ ഇട്ടിട്ട് താളിക്കും അങ്ങനെ വെക്കും ഉം
ഉമ്മന്താ ഇപ്പെ ച്ചെയാക്ക ചെയ്യ
ഫ്രീ ആയിട്ടിരിക്കുമ്പോ ചെലപ്പം എനിക്ക് ഒരു രണ്ട് മൂന്ന് തക്കാളിയും പച്ചമുളകും രണ്ടു വഴുതനെക്കേ പിന്നെ അഞ്ചാറും മൂട് കറിവേപ്പിലൊക്കെയുണ്ട് കൂടുതലും നമ്മൾ ആഹ് ആഹ് കൂടുതലും ടൈം അതിന്റെ ചുവട്ടിലായിരിക്കും
അപ്പൊ അയ്ന് അപ്പൊ അയ്ന് എന്താ വളം എക്കെ ഇട്ട് കൊടുക്ക
ആഹ് ചാണപ്പൊടി ഇടാറുണ്ട് ഏഹ ചാണാ പ്പൊടി എല്ലാത്തിനും ചാണകപ്പൊടി ഇടും പിന്നെ ചാമ്പല്
അഹ് അഹ് ചാമ്പല്ന്ന്ചാമ്പല് എന്ന് പറഞ്ഞാല് ഇ അഹ്കത്തിക്കണതാണോ
ആഹ് നമ്മള്
വെണ്ണൂറ്ന്ന് പറയുന്ന സാധനം ഞങ്ങളിവിടെ വെണ്ണ് ഞങ്ങളവടെ നമ്മള് വെണ്ണീറ്ന്ന് പറയാ
വെണ്ണിർന്നോ. നമ്മള് അടുപ്പ് കത്തിക്കില്ലേ അടുപ്പ് കത്തിക്കുമ്പോ അതി കിട്ടൂലേ അത് തന്നെ ആഹ് ആഹ് അത് അതാണ് നമ്മളു കറിവേപ്പിലെയെക്കെ ആഴ്ച്ച ഒരു ദിവസം വെച്ചിട്ട് ആ മൂ മൂട്ടില് മാ ത്ര അല്ല അതിന്റെ മേളിലും ഇടും. എലയ്ടെ മേളിലും ഇടും നമ്മള് അങ്ങനെ ഇട്ട്കഴിഞ്ഞാ ഈ കറിവേപ്പിലേൽ കണ്ടിട്ടില്ലേ ആഹ് കേട് എലയുടെ കേട് പിന്നെ ഒരു ചെറിയ കി ഒരു ഒരു ബാക്ടീരിയ പോലുള്ള ഒരു വെള്ളം പൂപ്പലു പോലിരിക്കുന്ന ഒരു സാധനണ്ട് അതിനെ കറ് ആഹ് പിന്നെ ഉറുമ്പ് ഏറ്റവും കൂടുതൽ കറിവേപ്പിലക്ക് ശല്യമെന്ന് വച്ചാ ഉറു മ്പാണ് ശല്യം. ഉറുമ്പ് കേറി കഴിഞ്ഞാ പെട്ടെന്ന് നശിച്ചുപോവും. അപ്പൊ നമ്മള് എന്ത് ചെയ്യൂന്ന് വച്ച് കഴിഞ്ഞാ ആ ഹ് തക്കാളി നമുക്ക് ഒര് ആഴ്ച്ചേല് ഒര് മൂന്ന്, നാലെണ്ണക്കെ വെച്ചിട്ട് അമക്ക് വീട്ടിലാവശ്യങ്ങ്ക്ക് വേണ്ടിയിട്ടുള്ളത് കിട്ടും. ആഹ് ആഹ്. പഴുത്തിട്ട് പിച്ചണോന്നുണ്ടെങ്കി ചെ ഒ ചില ദിവസ ചില ദിവസങ്ങളി കൂടുതൽ കിട്ടും. അല്ലെന്ന് ആ ചില ആഴ്ചകളി എല്ലാ ദിവസ
നമ്മളെ വീട്ട്ല്, നമ്മളെ വീട്ടില് അങ്ങനെ ആവശ്യങ്ങൊക്കെ കിട്ടുലേ നമ്മളെ വീട്ടിൽ അങ്ങനെ കൃഷിയൊന്നും ഇല്ല അങ്ങൻത്തെന്നും ണ്ടാക്കാറൊന്നുല്ല. എന്റെ ഹസ്ബന്റെ ആ ചേച്ചി ഇണ്ടാക്കും. അവര് നല്ലോണം ഇണ്ടാക്കും. അവര് തക്ക്വടെണ്ട്, പയറ്ണ്ട്. മൊളക്ണ്ട്, വെണ്ടണ്ട്. പിന്നെ അതല്ലാത്ത മറ്റേ ഫ്രൂട്ട്സ്. സിന്റെ തൈകളൊക്കെ അവരടുത്തുണ്ട്. അത ക്കെ നല്ലോണം കായ്ണ്ട്. പിന്നെ റംമ്പുട്ടാന്ണ്ട്, ട്രാ ക്ക്ണ് ണ്ട്. പിന്നെ അബിയു ണ്ട്. നല്ലോണം കായ്ണ്ട്. വെറൈറ്റി ആയിട്ട്ള്ള ആ റെമ്പുട്ടാൻ തൈകളൊക്കെ ണ്ട്. പിന്നെ ഇഷ്ടംപോലെ ത ക്കടയൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് അ ക്ക എല്ലാവർക്കും അതേപോലെ കൊടുക്കുകയും ചെയ്യും ചീര പിന്നെ വെള്ളരി, മത്തന്, കുമ്പളം അങ്ങനെ ല്ലത് തണ്ണിമത്തന്
ഓഹ് ആ തണ്ണിമത്തനൊക്കെ പിടിക്കുല്ലേ നമ്മളിവിടെ കുഴിച്ച് എല കിളിക്കും പക്ഷെ അത് പിടിക്കൂല എന്നി
ഉം അല്ല ഇവിടൊക്കെ അവരൊക്കെ പിടിച്ച് അവർക്കുണ്ടാകു ചെയ്താ എല്ലാർക്കും കൊടുക്കുവാ ചെയ്യാട്ടോ ഒരുപാടുണ്ടാകും അവരെല്ലാ നല്ലോണം കൊടുക്കു അവര്.
ആഹ് ആ ആ അത് ശരിയാണ് നമ്മള് വേറൊരാൾക്ക് കൊടു ത്തെങ്കിൽ
ഉണ്ടാവുള്ളൂ അവർക്ക് അത് കൊടുക്കുന്നതിനോടാണ് ഭയങ്കര ഇഷ് ടം അത്ങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പൊട്ടിച്ച് ആൾ ക്കാരെ വിളിച്ചിട്ടായാലും അവര് കൊണ്ടുപോയി കൊടുത്തിട്ടാണെങ്കിലും
കൊണ്ടു പോന്നതും അയാളത് കഴിക്കുമ്പഴും കി
സന്തോഷം ആ ആ ആ ആ അതെതെ അതെ അതിന് അവർക്കൊരു ഹരാണ് അത് ഉണ്ടാക്കലൊക്കെ ഒരു ഹരാണ് ഈ കൃഷിന്ന് പറ എല്ലാര് അത് ചെലപ്പം പറയും അവര് അത് നമുക്ക് സുഖമില്ലാ യെന്നൊക്കെ തോന്നും ഇണ്ടാ ന്നില്ല ഇപ്രാവശ്യന്നൊക്കെ തോന്നും പക്ഷെ എന്നാലും ആ സമയായി പിന്നെ ഉണ്ടാക്കിട്ടില്ലെങ്കി എ ന്തോ ഒരു മാതിരിയാണ് അതേപോലെ ആ അതെ അതെ പിന്നെ അതിനങ്ങനെ പരിപാലിച്ച് നടക്കുമ്പത്തേക്കും മനസ്സിന് ഒരു സമാധാനം.
ആ ആണ് അത് സത്യാണ് നമ്മക്ക് ഇപ്പം വീ ട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരികുമ്പ നമ്മള് എന്തെല്ലാം കാര്യങ്ങളാ ചിന്തിക്കുന്നത് അതേ സമയം ഇതിന്റെ അടുത്തോട്ട് പോയി നിന്നാൽ പിന്നെ ഒന്നും ചിന്തിക്ക
ചിന്തിക്കുന്ന ആ സമയില്ലല്ലോ അപ്പൊ ഭയങ്കര സന്തോ ഒരു സമാധാനമാണ്. അത് ഒരു ഒരു സന്തോഷാണത് മന സ്സിന് എപ്പോഴും അതിങ്ങനൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നിക്കണത് കാണുമ്പോ അതൊരു ഭയങ്കര ച്ചാണെന്ന് പറിം ന്നട്ട് പിന്നെ അതേപോലെ തന്നെ അവര് ഫോട്ട കൊടുക്കും ചെയ്യും അത് സ്റ്റാറ്റസ് ഇടോം ചെയ്യൂട്ടോ വിട്ട് കൊടു അതൊക്കെ ഇഷ്ടാ ഭയങ്കര ഇഷ്ട ആ അത്ങ്ങനെ ഇണ്ടാക്കി അതങ്ങനെ അയ്യ എന്ത്ണ്ടായാലും ഒരു ഫോട്ടോ ട്ത്ത് ക്കൊര് എന്ത്ണ്ടായാലും അഅ് ന്റെ ന്ത് മാറ്റങ്ങള് വന്നാലും അതൊരു ഫോട്ടോ ട്ക്കും സുഖല്ല്യ ഇത് ഇങ്ങനിട്ട് ഇ ത്ത് വെക്കെ ഇത്ങ്ങനെ വെക്ക അതൻക്ക് മന അപ്പന്നോട് പറ അതൻക്ക് മനസ്സി ഇണ്ടാക്കിട്ട യ്മെന്നിങ്ങനെ ഓരോന്ന് ഇണ്ടായി കാണുമ്പോ പിന്നെന്താണ് അഅ് നമുക്ക് അതൊരു സന്തോഷാണ് ഫോട്ടോ ട്ക്ക ഞ എൻപ്പോഴും അങ്ങനെന്നേ ഒരുപാട് ണ്ട്ണ്ട് അവരിപ്പം ത കളിയൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം അവര്ക്കിഷ്ടംപോലെ ഇണ്ടാവും മുളകൊക്കെ ഒരു പറയാ ചെല ഇപ്പം പറയും ഒരു കൊല്ലൊ ഒന്നര കൊല്ലൊക്കായി വങ്ങിട്ട് പൊർ
പൊറത്ത്ന്ന് ആ അല്ല ചെലപ്പോ ആണ് നമ്മള് നോക്കുന്നേന് അത് ശെരി റ്റിക്ക് നമ്മളെ അതേണക്ക് നോക്യാ അതേണക്ക് പിടിക്കുഅത്
നല്ലോണം കെയറെയ്യണട്ടോ അല്ലന്നെങ്കിലെന്നെ ഇണ്ടാവൊള്ളു ആ അല്ല അത്ണ്ടാവുല അ അല്ലാതെ ണ്ടാവുല പർഞ്ഞ നമ്മള് ത്തിട്ട് പിന്നെ മൊളച്ചു ഇഞ്ഞതവിടെ താനെ ഇണ്ടായിക്കോളുന്ന് പർഞ്ഞ
ആ അങ്ങനെ നോക്കിട്ട് കാര്യ ല്ലടാ അതി അടിവശം മൊതല് അത് കാ പിടിച്ച് കഴിഞ്ഞ വന്നിട്ടും നമ്മള് അയിന് നേരെ നോക്യാലേ അതില് ഉണ്ടാവുള്ളൂ എ ദ് ഏ ഒര് ഒരു കൊല്ലം കൊണ്ടാണ് എന്റെ കാറിവേപ്പിലേ ത്ര വലുതായി ഇപ്പം എന്ന് ശനിയാവ് ഒരു ആറ് വീട്ടുക്കാര് ൾ മിക്കപ്പോഴും ഒന്നിടവിട്ട് ഒന്നിടവിട്ട് നമ്മള് ആ പൊട്ട് വ കൊ നമ്മളന്ന് വെച്ച് കഴിഞ്ഞാൽ അടത്തി എടുക്കുവല്ല അതിന്റെ മണ്ട ഒടിച്ചങ്ങ് കൊടുക്കും ഈ കറിവേപ്പില പൊട്ടി മുളച്ച് വരുമ്പോൾ അതിന്റെ മൊ മണ്ട ഒടിച്ച് മണ്ടയൊടിച്ച് മണ്ടയൊടിച്ച് ആ പടർന്ന് പന്തലിച്ച് അങ്ങ് വള്ളി യിതാ അപ്പൊ അങ്ങനെയാവുമ്പോ ഇപ്പൊ ഒ ആറ് വീട്ടുകാരെങ്കിലും വരുന്നത് സ്ഥിരം അത് നമ്മൾ കുറല്ലോ ബൾക്ക ആയിട്ട് കൊട്ക്ക അപ്പൊ അത് തീരം പഴതേനും അടുത്ത ആൾക്കാ അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാനും പറ്റും നമ്മുടെ വീട്ടില ആവശ്യങ്കും പറ്റും
ആവശ്യങ്ങൾക്കും പറ്റും ചെടി നന്നായി വളരും ചെയ്യും
ആഹ അത് നന്നായിട്ട് വള
വളരും ചെയ്യും അതെ അതെ ഉ ഉ ഉ അതെ അതെ കേടുണ്ടല്ലേ എന്നിട്ട് എന്താണ് കറിവെപ്പ് പിന്നെന്ത അടിയില് ട്ടോട്ക്കാ
അടി ആ അടിയില് ഇപ്പം ഉണക്കായ സമയത്ത് ഏ കടലപ്പിണ്ണ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ നന്നായിട്ട് വെള്ള ഒഴിക്കണം കേട്ടോ
ആഹ് ആഹ് പിന്നെ അതേപോലെ ഈ തണുത്ത കഞ്ഞിവെള്ളം ഒഴിച്ചാലും നല്ല
ആ തണുത്ത കഞ്ഞിവെള്ളം ആഹ് ഇന്നിപ്പം ഇന്ന് നമ്മള ഊറ്റന്ന് അരിയാണെങ്കിൽ ഇന്ന് ഊറ്റന്ന് അരിയാണെങ്കിൽ നാളെ അതിനകത്ത് ഒരു രണ്ട് മൂന്നര റ്റി വെള്ളം എത്ര അത്രയും കഞ്ഞോളം ഉണ്ടോ അത്രയും മൂന്ന് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കുന്നതല്ല അതന്നെ നാരങ്ങയില്ലേടാ നാരങ്ങ നാരങ്ങ പിഴിഞ്ഞ് ആ നാരങ്ങനീരും വെള്ളവും മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് നല്ലതാണ് ആ നാരങ്ങയുടെ കൊന്ത് കൊത്ത് ഇട്ടാലും ആ പൊട്ടി കിളിക്കും ഒണക്കാണെങ്കിൽ പോലും മീനിന്റെ മിന് ഏ മീൻ വെള്ളം മീനി ഇറച്ചിയൊക്കെ കഴുകുന്ന വെള്ളം ആ ഒഴിച്ചാലും നല്ലതാ പെട്ടെന്ന് കിളിക്കും അത എനക്ക് ആ പിഴിഞ്ഞന് ശേഷമള്ളത് നാരങ്ങ നീരാണെങ്കിലും മതി ഇപ്പൊ ഒരു പീസ് നാരങ്ങ നിര് അതിനകത്ത് ഒരു ആഹ് ഒ ഉണക്കണെങ്കിൽ പോലും നാ നാരങ്ങ നീര് ഒഴിച്ച് കഴിഞാ പെട്ടെന്ന് പെ ട്ട്‌ കിളിക്കും തഴെച്ച് വളരും ഇവടെ ഞാൻ ചേർ ആ നാരങ്ങ നീരെക്കെയാണ് ഇവിടെ ഒഴിക്കുന്നത്. പിന്നെ കഞ്ഞിവെള്ളം നാരങ്ങ നീര് പിന്നെ എടയ്ക്ക് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത കഞ്ഞിവെള്ളം ഒഴി ആ ചെയ്ത് നോക്ക് നന്നായിട്ട് നന്നായിട്ട് പിടിക്ക് നാരങ്ങ നീര് ആ അതെ ഈ നാരങ്ങയുടെ പിഴിഞ്ഞ
ആ താനം മുളച്ച് നിക്ക് ണ്ണ് ടാടെ അപ്പം
ആണ് ല്ലേ ആ ചെയ്ത് നോക്കിയാ മതി നല്ല റിസൽ ട്ട്ന്ന് വച്ചാ നല്ല റിസൽ ട്ട് തഴച്ച് വളരുംഅതേപോലെ നല്ല എലയും
അല്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ കൊറെ പിന്നെ അല്ലേ ഫ്രിഡ്ജിൽ കൊറെ നാരങ്ങ കേടു വന്ന തും ഒ ണങ്ങിയതൊക്കെ രിക്ക് ണ്ട്
ആ അതെല്ലാം കൂടി ഒരു കാര്യം ചെയ്യണം ഇന്ന് ഇച്ചിരി വെള്ളത്തി ഇിട്ട് വെച്ചിട്ട് നാളെ രാവില അതല്ലാം കൂടെഒടച്ച് വെച്ചിട്ട് വെള്ളം കൂടുതൽ ചേർക്കണം കേട്ടോ ഒരു രണ്ട മൂന്ന് നേരട്ട വെള്ളവും കൂടെ ചേർത്തിട്ട് അത് ഒഴിക്കാവൂ ഡയറക്റ്റ് അത് ഒഴിക്കരുത് അര് അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ഉള്ള വള ആയതുകൊണ്ട് ആ അപ്പൊ നന്നായിട്ട് നീർ ഒപ്പിച്ചിട്ട് ഒഴിക്കണം ഏറ്റവും ബെറ്ററായിട്ട് ള്ള ഒരു ഇതാണ് നാരങ്ങ നീര് ഒരു വർഷം മുമ്പ് ഇത് കുരടി ന ചെറുതായിരുന്നു ഇപ്പ എന്നെക്കാട്ടി പൊക്ക് വെച്ച് അത്ക കണക്ക് പന്തലിച്ച് നി ഇത് കാര്യം ഞാൻ ചെയ്യുന്നത് ഇത നാരങ്ങ നീര് അ അങ്ങനെ ഓ ഇതൊക്കെ ചെയ്തിട്ടാ അതത്ര എടുത്തത് കറിവേപ്പില കൊണ്ടെനോട് ഇഷ്ടം പോലെ പിന്നെ തക്കളിഒക്കെ രണ്ട് മൂന്ന് തയ്യേ ഉള്ളൂ അതി പിന്നെ ഇങ്ങനെ ഒരുപാട് കായ്ക്കുന്നില്ല കായക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ര സം അങ്ങനെവെക്കാള്ള തെ കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ളത് കിട്ടത്തില്ല പിന്നെ പച്ചമുളകായാലും അങ്ങനെ അത്യാവശ്യ നമുക്ക് എടുക്കാം
എന്നാ ശരിട്ടോ ഒ ഓ